ഹലോ.
ആഹ പറ?
കേൾക്കുന്നുണ്ടാ?
ആഹ കേക്കണ്ട്.
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം?
ആഹ നല്ലത്, ആഹാ അതെ.
മക്കളൊക്കെ ഉണ്ടാ? വീട്ടിൽാരൊക്കെയുണ്ട്?
വീട്ടില് മക്കളൊക്കെ സ്കൂൾ പോയിന്, പിന്നെ വരാനയി ഒരാള് പോയിന് ഒരാ- അസുഖായിട്ട് ഇവിടെ ഉണ്ട്.
അടിയാ എന്തുപറ്റി
ഓ സുഖല്ല പനിയാണ് പിന്നെ ഉം ആര
ഉ അറിയാ അപ്പൊ ഇക്കാ ഇക്ക എന്ത യ്യുന്നു
പണിക്കോ ലാണ് പൈറ്റിങ് പണിക്ക് എന്താ കുട്ടിയോൾ വരുമ്പോത്തിനൊക്കെ എന്താ ണ്ടാക്കല്
കുട്ടികളെ എന്തങ്കി എന്തെങ്കിലും എണ്ണക്കടിയാ മറ്റും ഉണ്ടാക്കി വെക്കും
ആഹ് ആ
പഴം പൊരിച്ചതോ അങ്ങനെയുള്ള ഏഹ്
എന്നും വേണക്കുലെ കടി എന്നും വാണോ
എന്നാ കടി എന്നും വേണ്ട നിർബന്ധൊന്നില്ല എന്തെങ്കിലും കൊടുത്താ മതി അവർക്ക്
ഏഹ് ചെ ചെല കുട്ടിയൊക്ക് വാശിയേക്കാരം ഒരാള് പ്പം എൽ കെ ജിലാണ്
അതെയാ മറ്റയാള് മറ്റയാള്
ഓള് ഒമ്പേല്
അതെ ആഹ് ആഹ് ഹാ അങ്ങനെ എഞ്ഞെ രാ മൂത്ത രണ്ടാള് എരട്ട കുട്ടികളാണ് രണ്ടാമത്തെ ഒന്നര വയസ്സായി മൂത്താള് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും
ആഹ്
ഉം
അവരൊക്കെ വി അവിടെ അടുത്തേക്കൂല്ലേ സ്കൂളൊക്കെ
ആഹ് ഇടാ അടുത്തന്നെ അടുത്തന്നെ സ് രാവിലെ വണ്ടി വരും
ആഹ്
അതേപോലെ വൈകുന്നേരം കൊണ്ടു വിടും
ഏഹ് വി ടിന്റെ വീടിന്റെ മുറ്റത്ത് ക് വരോയ്ക്കും
ആഹ് വീടിന്റെ മുറ്റത്ത് വരും ആ ഹ് അങ്ങനെ ആഹ് നിങ്ങളെ
ഞങ്ങക്ക് അഹന്നെ ചെറ്ത് ന്‌ ഇവട്ക്ക് മുറ്റത്ത് ക്കറ്റം വരും വണ്ടി
ആഹ്ആഹ
വല്ത് പിന്നെ ബസ്സിലാണ്
അതെയാ ഗവർമെന്റ് സ്കൂളാ
ആഹ് ഗവൺമെന്റ്ലാ മറ്റേ പ്രൈവറ്റ് ഒരാൾ പ്രൈവറ്റ് ഒരാൾ ഗവൺമെന്റിലാ ഓൽ കൊക്കെ സ്കൂള് ഭക്ഷണം
ഞ്ഞാ ഭക്ഷണൊന്നുല്ല രാവിലെ ഉണ്ടാക്കി കൊടുക്കല
ആഹ് എല്ലാർക്കും ഇ ല്ലേ ആഹ് വീട്ടുപണിയൊക്കെ കഴിഞ്ഞു ആഹ് ആഹ്
രണ്ടു പേർക്കും ഉണ്ടാക്കി കൊടുക്കും ഉം ഭയങ്കര അടിയാ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ട് എന്ന അടിയും വയക്കാന്ന ആഹ് ആ പിന്നെ ഇരട്ടക്കുട്ടികളല്ലേ
ആഹ് അതെല്ലോട്തുണ്ടാകും ഇവൽ പത്ത് വയസിനില്ല ഡിഫറന്റ് ഇണ്ട് എന്നാലും
അതെയ ആ ഇവര് എട്ട് വയസ്സിന് ഡിഫറന്റ് ആണ് എന്റെ മോനും രണ്ടാ രണ്ടു പേര് എരട്ട കുട്ടികളും മോനും പിന്നേരെ എട്ട് വയസ്സിനാ ഡിഫറന്റ് ഉം ആഹ് അതിന്ക്ക് മനസ്സിലായി മൂത്തയാള് ഒമ്പതിൽ പഠിക്കുന്ന് പറയുമ്പം
ആഹ് അതന്നെ ഓല് രണ്ടാളും ഭയങ്കര വ്യത്യാസുണ്ട്
ആഹ് വ്യത്യാസണ്ട് അത് നിങ്ങള് ഭർ ഭർത്താവിന്റെ വീട്ടില ങ്ങ അതെയാ അപ്പൊ ആരൊക്കെയുണ്ട് വീട്ടില്
ഉമ്മണ്ട്
അമ്മണ്ട ആഹ് പിന്നൊര ആഹ ഉം ഉം ഉം എന്താ സുഖല്ല സുഖ ഇല്ലേ എന്തയിട്ട് ചൊമയാ പ്പല്ലാടുത്തങ്ങന തന്നെ ചൊമ പനി ഉം
എപ്പഴാ സ്കൂൾ വിടല്
സ്കൂള് നാല് മണിയാവുമ്പോ വിടും
ഉം നാല മണിക്കല്ലേ എവിടെ ഒരാക്കെ നാല മണി ഒരാ നാലരാ
ആ ആഹ് അപ്പൊ നാലരയാവുമ്പോ എത്ത അവര് വീട്ടി
ഉം
പിന്നെ ഇവിടെ ഭർത്താവിന്റെ ഉമ്മ പിന്നെ രണ്ട് പെങ്ങമ്മാരെ കെട്ടീച്ചേട്ട് മൂന്നാൺമക്കളാണ് ഞാൻ രണ്ടാമത്തെ മൂത്ത മൂത്ത എട്ടേന ഭാര്യ മ ക്കളും മൂന്ന് മക്കളും പിന്നെ എല്ലാരും പെങ്ങന്മാര് രണ്ട് കെട്ടിച്ചേട്ട് അടുത്തന്നെ
ഏഹ്
പിന്നെ ഞങ്ങളെ മൂന്നു പേരുണ്ട്
ഏഹ്
പിന്നെ വെ വേറെ ആയിട്ടില്ല
എ അന്റെ വീട്ടിലോ
അന്റെ വീട്ടില് അന്റെ ഉമ്മയും ബാപ്പയും പിന്നെ ഒരു ഏട്ടനും അനിയത്യം ഉണ്ട
ആഹ് ശരി
ആ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു
ഏഹ്
ഉം അങ്ങനെ
മക്കളൊക്കെണ്ടോ
അ മക്കളുണ്ട് ആഹ് ഉം നിങ്ങള നിങ്ങള വീട്ടില
ഇവിടെ അങ്ങനെ ഏ ഉമ്മുണ്ട് ആങ്ങളാര് ണ്ട് രണ്ടാള്
ആഹ് ആഹ്
പിന്നെ ഞാൻ പാണിയൊക്കെ കഴിഞ്ഞോ
ആ പണിക്കെ കൈഞ്ഞ് ഇ ഫ്രീ ഇങ്ങനെ ഇരിക്കുമ്പോ ആണ് നിങ്ങളെ വാട്സപ്പില് കാണുന്നടു
ഉം ഉം നിന്റെ പണി ഇങ്ങനെ കഴിയണള്ളോ തേങ്ങൊക്കെ വലിച്ചല്ലണ്ടായിനി ഇപ്പൊ ഒരു കൂട്ടാനും ഒക്കെ ഇണ്ടായിന്
അതെയ ന ആ അങ്ങെ അങ്ങനെ ആ
അപ്പത്തോട്ടോല് പോയി
അതെയാ ആഹ് ഉം
പിന്നെ കുട്ടിയ ളൊക്കെ ഒണ്ന്നോ
കുട്ടിയളൊന്നും വരാനായില്ല നാല മണിയാണോ
ആഹാ
നാല് മണിയായി ആ നാലര ആവുമ്പോം ആ നാലരയാവുമ്പോ വീട്ടിലെത്തും
ഏഹ്
ഉം
നാലരാവലേ
ആ നാലരയാവും നാലരയാവുമ്പം വീട്ടിലെ ത്തി ചായൊക്കെ കുടിച്ച് പിന്നെ വൈകുന്നേര ആണ് മദ്രസ അങ്ങനെ മദ്രസയിൽ പോയി ആ മദ്രസയിൽ പോയി പിന്നെ അടു തന്നെ മദ്രസ ആ മദ്രസ് അപ്പ ആ പിന്നെ മകുരിവിനമസ്കാരം കഴിഞ്ഞിട്ട് അവർ വരും വീണ്ടും
ഏഹ്
പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഓർ
വീടിന്റെ അടുത്ത് തന്നെ ആയണ്ട് സുഖാലെ
ആഹ് വീടിന്റെ അടുത്താ ഏതണ്ട് എന്നമാട്ട് ഒരു ഒരു പ്രശ്ന ഇല്ല ഒരു പേടിയില്ല
ആഹ് ഇങ്ങനെ നോക്കിയാ കാണോക്കോ
നോക്കിയാ കാണില കൊർച്ച് ച്ചു പേടിയുണ്ട് എന്നാൽ പ്രശ്ന ഇല്ല അടുത്ത് വീടൊക്കെ ഉള്ളതാണ്ട്
ആഹ് ആ
ഉം വേഗം പോയിട്ട് വരണം
ആ ആഹ് ശരി ഇവൽക്ക് കുറച്ചാണ് പോണം ഓട്ടോയിലാണ് പോല്
അതെയാ ആഹ് ആ ആഹ് രാവിലെയാ മദ്രസ
ഉം മദ്രസ രാവിലെ
അതെ ആ ഉം ഉം ഉം പുന്നെ അതെ രാവിലെ ആവുമ്പോം വേഗം പോയിക്കോളും വൈകുന്നേരം ആവുമ്പോൾ കുറച്ച് മടി ക്കെ കാണിക്കുന്നുള്ളൂ
ആഹ് സ്കൂള് വിട്ടാണ്ട് പിന്നെ പോണല്ലോ അപ്പൊ പിന്നെ മടിയായിരിക്കും
ആഹ്
ഓലോ ഓല് വന്ന് കൊഴങ്ങി നിക്കണ നേരല്ലേ
ആ ആഹ്
അപ്പൊ പിന്നും പോകുമ്പോത്തന്
ആഹ് ഒരു മടിയെല്ലാം
ഉം
മൂത്തവന് നല്ല വാശി മറ്റേ രണ്ടാമത്തേന് അത്ര വാശി ഇല്ല അവൻ പറഞ്ഞ പോലേയെക്ക് ആ അങ്ങനെ പക്ഷെ രണ്ടാൾ ഇപ്പറ ഇപ്പറം അടി വീടി
എഹ്
എന്നും മടി വിടി എന്നെ
ഓൽക്ക് ഓലങ്ങനെ നോക്കിക്കണ ടൈം അല്ലേ
ആഹ് ആഹ്. പിന്നെ രണ്ടു പേർക്കും ഒരേ പോലെ വീതം വെക്കണം എന്ത് സ്. സാധന ണ്ടായാലും.
ആഹ് ഒരാക്കേറാൻ പറ്റൂല.
ആ ഇല്ല അല്ലങ്കി അന്ന് അന്നത്തെ ഇത്. ഏഹ് അടിപിടി കണ് കാണാതെ പറയാൻ പറ്റില്ല എനിക്ക്. അങ്ങനെയാണ് ആഹ്. രണ്ടാക്കും ഒരേ ചെല സമയത്ത് നല്ല പോലെ അവര് പ സംസാരിക്കും കളിക്കും. കളീം ചിരിയും ച്ചെ ചെല സമയത്താണ് അവർ ഭയങ്കര. അടിപടി നിങ്ങളെ വീട്ടിലങ്ങനൊന്നുണ്ടായില്ലാലോ. ഒരാള് കൊർച്ച് ആഹ് ഒമ്പതാം ക്ലാസ്സിലല്ലെ പഠിക്കുന്നത്. ഫ്രണ്ട് ണ്ടായതന്നെ ആഹ് ഒമ്പയിലല്ലേ.
എന്നാലും ഓലും തമ്മിലിങ്ങനെ അടി ഇടും ഓ വൽതാവ തൊ മതിയല്ലോൽക്കോലതായിട്ടുള്ളൊരു ഇത്ണ്ടാവും.
ആഹ് അതന്നെ അതെ ആഹ് എന്തെങ്കിലൊരു കാര്യം ഉം ഉം ചെറുതിന് വാശി കൂടുതലാ.
ഓൻ ഇവിടെ എൽ കെ ജി പോവലാണ്.
ഉം നിക്കറിയ ഈ കുട്ടി പെൺകുഞ്ഞാണല്ലേ
ആണ് ആണ്.
ആൺകുട്ടി പിന്നെ മുത്തയാള്.
പൊൺകുട്ടി.
ആഹ് എനിക്കും മൂന്നാൺ കുട്ടിയള.
ഏഹ്.
പിന്നെ ചോറ് ത്തിന്നില്ലേ.
ചോറുതിന്നില്ലാ കൈക്കാൻ സമയായിട്ടില്ല.
എന്ത് നേരം വൈകിയെ
നേരം .
ആഹ്.
അപ്പൊ ഞാന് രാവിലെ അവര് സ്കൂളില് പറഞ്ഞയച്ചിട്ടാണ് ഞാനിത രാവിൽത്തെ ഭക്ഷണം കഴിക്കുന്നതേ.
ആഹ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് ചോറും കറിയൊക്കെ ഞാന് കൊർച്ച് ലേറ്റായിട്ട ഞാൻ കഴിക്ക
ഏ അയ്ശരി.
ആഹ്
രാത്രിയേക്കും വേണ്ടി ഇണ്ട്ണ്ടാക്കണല്ലേ.
ആഹ് രാ ഇതെ ഇവ്ടെ കൊറെ പേരുണ്ടല്ലാ അപ്പൊ രാത്രിയാവുംമ്പ എത്തണം.
രാത്രി ചപ്പാത്തി ഇണ്ടാക്കോ
ചപ്പാത്തി ഏ ഭർത്താവിന്റെ ഉമ്മക്ക് വേണ്ടിട്ടുണ്ടാക്കും
ആഹ്.
ബാക്കിഉള്ളോർക്കും ദോശ ഉം അല്ല ബാ എല്ലാർക്കും ദോശ പത്തിരി അങ്ങനെയൊക്കിള്ള.
ആഹ് ശരി.
ആഹ് നിങ്ങടെ വീട്ടില രാത്രി ഭക്ഷണം ഇണ്ടാക്കുന്ന
ഉം രാത്രി രാവിലെ വെക്കണന്നെ ഇണ്ടാവും അയിമേലകൊപ്പിച്ചു ഉം മറ്റേ പിന്നെ
ഉം നിങ്ങൾക്ക് പ്രശ്നില്ല ഉമ്മ നിങ്ങളും രണ്ട് മക്കളും അല്ലേ
ആഹ് ആഹ് അതെ ഹുസ്ബൻഡിനെന്താ പണി
ഹസ്ബൻഡ് ഓഫീസില
ഏഹ്
വിദേശത്ത് ആഹ്
ആഹ് വടെല്ലല്ലേ
ആഹ് വിദേശത്ത്ണ്ടാവ
ഉം
ഉം ആഹ് അലക്കലും കൈകലൊക്ക കയ്ഞ്ഞ
ഉം അൽക്കല് ന്ന് ഞാ പറഞ്ല്ലേ ന്ന് ഇന്ക്ക് തൊട്ടൂല് പണിണ്ടായിനി അപ്പം
ആഹ് ആഹ്
കയ്ഞ്ഞീല്ല അയ്നി ഇപ്പഞ് ഇന്ന് തിര്പണം ന്നില്ല നാള തിര്‌ പാലും മതി അയ്നാത്രള്ളു
ഉം നിങ്ങള് നാല് പേരെല്ലേ ഒള്ളോ ആഹ്
ആഹ് ആഹ്
ആഹ് ഉം പിന്നെന്ത്ണ്ട് വിശേഷേള്
അങ്ങന പോണ് മയണ്ടോ
മഴ ഇവിടെ നല്ല വൈലാ അവിടെ മഴ ഇണ്ടാ
ഇപ്പം അയ്ന്റെ എടേ ഒന്ന് പെയ്തീനി ഇപ്പം റെഡി ആയിന്
അതെയാ ഇന്നലെ നല്ല മഴആരുന്നു ഇവടെ ഇന്നലെ വൈലിണ്ടായി ഇന്നലെ നല്ല മഴയാരുന്നു ഇവ്ടെ
ഏ ഇന്നല ഇപട മയ എയ്തീലല്ലോ
ഇന്ന് ഇവിടെ മഴ പെയ്തില്ല ഇവിടെ നല്ല വൈലാ
ആഹ് ഇന്ന് വട ഇങ്ങനെ ഒന്ന് പെയ്തീനീ പിന്നെ പോയി
അതെയാ ആഹ് അതെയാ ഉം ഉം ഇടി വെട്ടീനാ